ഹലോ
ആഹ് ഇപ്പൊ കേക്ക്ന്ന്ണ്ട് കൊറ്ച് ഒറെക്കെ പറഞ്ഞോളൂ അലത് ഇൻക്ക് കേൾക്ക്ന്നില്ല ആഹ് ആഹ് നമ്ക്കെ നമ്മളിപ്പോ ഇതിലൂടെ മൊബൈലിലൂടെയാണല്ലോ സംസാരിക്കുന്നെ അപ്പൊ നമുക്ക് മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചർച്ച ചെയ്യാലേ
ആഹ് അതെ അതെ അത് വളരെ നല്ലൊരു കാര്യാ അതു ഇപ്പത്തൊരു ഇപ്പത്തൊരു സമൂഹത്തിന്റെ അവസ്ഥ വെച്ചിട്ട് നമ്മളത് സംസാരിക്കുന്നത് വളരെ നല്ലൊരു കാര്യാണ്
അതെ അതെ അപ്പം നിങ്ങള് പറഞ്ഞോളൂ
മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന് പറയുമ്പോ എനിക്ക് ഓർമ വരുന്നത് പോലും കുട്ട ട്ടികളെയാണ് ശരിക്കും പറഞ്ഞാല് എന്തൊരു ഉപയോഗമാ എന്ത് എന്തൊരു തരത്തിലാണ് അതിന്റെ ഉപയോഗം പോയി ള്ളത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു ഫുഡ് കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഫോണ് വേണം എന്തെങ്കിലും ചെയ്യണങ്കില് ഫോണ് വേണം ഫോണ് കൊടുത്തില്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആലോചി ജിക്കുമ്പോ തന്നെ തല പെരുക്കുന്നുണ്ട്
അതെ അതെ ശരിയാണ് ശരിയാണ് ഇപ്പം മൊബൈൽ എനിക്കോന്നും പ പണ്ടത്തെ കാലത്തും നമ്മളൊന്നും വലുതായത് മൊബൈലൊന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ നമ്മളൊക്കെ ക്കുന്ന ആഹ് സമയത്തൊക്കെ ബുക്ക് വായിക്കലും കളിക്കലും കൂടുതലും ടി വി ഇണ്ടായിരുന്നു ന്ന് വെച്ചാല് ഇപ്പഴ്ത്തെ കുട്ടികള് ജനിച്ചു വീഴുംപോ തന്നെ മൊബൈലാണല്ലോ കാണുന്നത് അപ്പൊ ആതു തരം നമക്ക് കുട്ടികളേ അതിലേക്ക് കൊണ്ടുവരണ്ടത് ഇതാണ് നമ്മള് രക്ഷിതാക്കൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടാണല്ലോ അവര് വളരുന്നത്
രക്ഷിതാക്കള്ന്നെയാണ് പ്രശ്നം. കാരണം ഭക്ഷണം കഴിക്കാന് കഴിക്കുന്നില്ലന്ന് കാണുമ്പോ ഫോണ് കൊടുത്ത് എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നന്ന് മനസ്സിലാവുന്നില്ല. അവര് പിന്നെ അവർക്ക് ഭക്ഷണം വേണ്ടതു കൊണ്ടല്ല അവര് ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് ഫോണ് കാണേണ്ടത് കൊണ്ടല്ലേ അവര് ഭക്ഷണം കഴിക്കുന്നേ?
ശരിയാണ്, ശരിയാണ്. ഞാാന് ഒരു രക്ഷിതാവാണ്. അപ്പം ഇതേപോലെ തന്നെ എൻ്റെ മക്കളും നന്നായിട്ട് ഫോൺ ഉപയോഗിക്കും. അപ്പൊ പക്ഷെ ഞാന് ഫു ഫുഡ് കഴിക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള സമയം പക്ഷെ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രം അവർക്ക് വേണം. അല്ലെങ്കി അവർക്കതെറങ്ങൂല. ഇപ്പോഴൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അവര് ടിവിയാ കാണുന്നേ. പകലും രാത്രിയൊന്നും കൊടുക്കൂല. പക്ഷെ ഇവര്ക്ക് ഫുഡിന്റെ സമയാമ്പം മാത്രം അതൊന്ന് വെച്ച കൊടുത്താ മാത്രേ അത് എറങ്ങുള്ളൂ. അതും കൂടി ഒന്ന് മാറ്റിയെടുക്കണംന്ന് ഞാൻ വിചാരിക്കു ന്നുണ്ട്. അല്ലാണ്ട് പകൽ സമയങ്ങളിലൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല. ഞാൻ എത്ര ചോയിച്ചാലും കൊടുക്കൂല്ല. ഞാൻ പറയും നിങ്ങള് പോയി ടിവി കണ്ടോ അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാ.
അത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ മക്കള് ഒരു രണ്ടു വയസ് മൂന്ന് വ ഒരു മൂന്ന് വയസ് നാല് വയസ്സൊക്കെ ആവു ന്നതേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഈ ഫോണില് യൂട്യൂബ് തൊറന്നു വെച് അവർക്ക് ആരെയും സഹായം വേണ്ട. അവര് തന് നെ ഓപ്പൺ ചെയ്ത് അവര് തന്നെ വ ഒക്കെ എടുത്ത് അവര് തന്നെ പറഞ്ഞഞ് അവർക്ക് വേണ്ടത് അവരിരുന്നിട്ടാണ് കാണുന്നത് അത് അത്രയും ചെറിയ മക്കളില് ഈ ഒരു സാധനം പ്രവർത്തിക്കണമെങ്കിൽ അവര്ത്രമാത്രം ആ ഒരു കാര്യത്തില് ഫോക്കസ് ചെയ്യുന്നുണ്ട്
അതെ എല്ലാ എനിക്കൊന്ന ഇപ്പഴത്തെ കുട്ടികക്ക് നമ്മളെക്കാൾ നന്നായിട്ട് അറിയല്ലോ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണംന്നേ അത് ഞാൻ പറഞ്ഞു ഇവര് അവര് ഗർഭിണി ആയിരിക്കുമ്പോഴേ അമ്മമാർ ഉപയോഗിക്കുന്നതും പുറത്ത്ു വന്നിട്ട് കാണുന്നതും ഒക്കെ കണ്ടുകണ്ട് നമുക്ക് നമ്മളെക്കാൾ അവർക്ക് അറിയാംത്െങ്ങനെ ഉപയോഗിക്കണംന്ന് അതിന്റെ എല്ലാവർക്ക അറിയാം ഇപ്പഴത്തെ കുട്ടികക്ക്
അതെ ഇത്രയും കാലം ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ നമ്മുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത അവിടെ പോയി എടുക്കണംന്ന് അവർക്കറിയാം ഞാൻ കണ്ടിട്ട് ണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികളെ
പക്ഷെ എനിക്കൊന്ന് ഈ മൊബൈൽ കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങള്ൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ഒരുപാട് വ ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ ഒരു മൊബൈൽ വന്നതിന് ശേഷം ആണല്ലോ പണ്ടൊന്നും ഇങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യംൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ
നല്ല വശങ്ങൾ ഒരുപാട്ണ്ടാവുമ്പോ തന്നെ വേറൊരു വശത്ത് നട ുന്നത് എന്താന്ന് വച്ചാ ഇപ്പ നമ്മുടെ കേരളൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടക്ക് വന്നൊരു പ്രശ്നംല്ലേ ഫോൺ വാങ്ങി വെച്ചു എന്ന പേരിൽ ഒരു കുട്ടി ബിൽഡിങ്ങിന്റെ മേലെ കട്ട് ഭീ നിന്നതൊക്കെ നമ്മള് കണ്ടതല്ലേ അ വെറുതെ കൈ കൊണ്ട് നടക്കാൻ പറ്റും ഒരു പെട്ടി ഷേപ്പിലുള്ള ഒരു ഇതിനന് വേണ്ടിയിട്ടാണ് ഈ കണ്ട പൊല്ലാപ്പുകൾ ഫുള് ഉണ്ടാവുന്നത്
അതെ ഇതൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് പേടിട്ടാണ് ഞാൻീ ഇവർക്ക് ലൊക്കേഷൻ ശനിയും ഞായറും അവര് നന്നായി എന്റെ ഫോണ് കാാം പിന്നീട് ഞാൻ എനിക്ക് ഒരുപാട് ഈ ഓൺലൈൻ ട്യൂഷനും വർക്കുകളൊക്കെ വന്നപ്പോ എനിക്ക് എന്റെ ഫോണ് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പൊ അവരിപ്പോൊ കൊടുക്കാതായി കൊടുക്കാതായി അവരിപ്പോ ചോദിക്കാതു ആ കിട്ടുമ്പോ അവരിങ്ങനെ ചോദിക്കായിരുന്നേ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഉമ്മ തരില്ല എന്നുള്ളത് ബോധം വന്നപ്പോ അവരിപ്പം ചോദിക്കാറില്ല അപ്പൊ അവര് ടി വി കാണും കാർട്ടൂൺ കാണും ഇരിക്കും പിന്നെ കൊറ വരക്കും അപ്പൊ ഞാാന് വിചാരിക്കും അത്രയും സ്ക്രീൻ ടൈം കുറഞ്ഞു കിട്ടല്ലോ കൊടുക്കണ്ടന്നുള്ളരിതായി അവർക്ക്
അതേ ഇപ്പൊ നമ്മുടെയൊക്കെ പഴഴേ ഒരു സമയം നോക്കുകയാണെങ്കിൽ ചോറ് കൂട്ടാന്ന് കളിക്കുന്നു ഓടിക്കളിക്കുന്നു അങ്ങനെ ഒരുപാട് ഓരോ നാട്ടിലെ ഓരോ പേരായിരിക്കുമല്ലോ ഓരോ കളിക്ക പക്ഷേ പക്ഷെ നമ്മളാ കളിച്ച കളികളെ കീയിട്ട് അതിന്റെ ഒരു
ഒരു പകുതി ഭാഗം പോലെ ഈ കുട്ടികൾക്കൊന്നുംറിയില്ല അറിയില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കളികൾ ഉണ്ടോ എന്നുള്ളത് പോലും അവർക്ക്റിയില്ല കാരണം അവരിത് കണ്ടിട്ടില്ല കാരണം അവരെ വളർന്ന വരുന്ന ഒരു പ്രായം മുഴുവൻ അവര് ഫോണിലാണ് പിന്നെ എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്നു എന്നുള്ളത് ഇതിന്റെ വലിയൊരു നല്ലൊരു ഭാഗം കൂടിയാണ്
ആ
അപ്പൊ ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം എന്ത് വേണമെങ്കിലും നമ്മളെ ഒരറ്റക്ലിക്കില് ഇവിടെ എത്തുന്നുണ്ടല്ലോ
പിന്നെ എനിക്കൊന്നും കുട്ടികള് കളിക്കാൻ ഇറക്കി വിട്ടാൽ പോലും അവര് എന്ത് കളിക്കണംന്ന് നമ്മളോട് ചോദിക്കുന്നത് എന്താ ഞങ്ങള്ൾ കളികാന്ന് കാരണം എന്താ കളിക്കണന്ന് അവർക്കറിയില്ല അവർക്ക് അങ്ങനെരു കളിച്ച് ശീലമായ അന്നുമുതൽ അവര് ഫോണിന്റെയും ഈ ടെക്നോളജിൻ്റെ ചുറ്റിലും ആണല്ലോ അവർക്ക് എന്താ കളിക്കുന്നതുവർക്ക് അറിയില്ല നമ്മൾ ഒന്നും ജീവിച്ച ആ ഒരു ഇത് അവർക്കറിയില്ല അവരെ പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത്
അതെ ഇങ്ങനെ എന്ത്‌ ക ഇപ്പ നമ്മളൊക്കെ ഇപ്പൊ കളികളൊക്കെ പറഞ്ഞഞ് മനസ്സിൽ അവർക്ക് കൂടെ കളിക്കാൻ ആളില്ല അതാണ് വലിയൊരു കാര്യം നമ്മള് നമ്മളെ മള ഇറക്കി വിട്ട കഴിഞ്ഞാൽ തൊട്ട അയയും അയൽവാസികളായിട്ടുള്ള മക്കൾക്ക് വരാൻ അവിടെയും മക്കളില്ല അവരും ഈ ഒരു കാര്യത്തി ഇത് തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണല്ലോ
അതെ എനിക്കൊന്ന് ഇപ്പം ഒരു കസിൻസിന്റെ മീറ്റപ്പോ ഒരു ഫാമിലിയിൽ ഒരു പരിപാടി ഉണ്ടെങ്കില് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പ എല്ലും ഫോണിലായിരിക്കും കുട്ടികളും വലിയൊരു ഫോണിലായിരിക്കും തല എന്താത്തി ഇരിക്കായിരിക്കും അവർക്ക് കഥകൾ പറയാനില്ല അവർക്ക് വിശേഷങ്ങൾ പങ്കെക്ക ാനില്ല കുട്ടികളൊക്കെ പ്രത്യേകിച്ചും ഗെയിമിലൊക്കെ ഒതുങ്ങി അവരിങ്ങനെ ഒരുപാത്തി ഇരിക്കയായിരിക്കും ഓടി കളിക്കാൻ അതൊക്കെമടിയ
ഇപ്പൊ എന്റെ ഒരു കാര്യ എടുക്ക ആണെങ്കിൽ തന്നെ അതയ്‌നി നി ഏതെങ്കിലും ഒരു ദിവസം ഞാനൊന്ന് ഫ്രീ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയും പോകുന്നത് പോലുംഇഷ്ടമല്ലാതായി എനി ഈ ഫോണിലും ഇങ്ങനെ കളിച്ച് ഇരികണ്ടെ റൂമിൽ ഇങ്ങനെ എന്നാ മതി ആ ഒരു മൈൻഡ് വീട്ടിലേക്ക ആയി പോയി ഞാൻ അപ്പുറംനമുക്ക് ഇത്രയും വിവരവും ബോധവുംഉളള നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലിൽ മക്കളെ കാര്യം പിന്നെ നമുക്ക് പറയണ്ടല്ലോ
പറയണ്ട ഇപ്പൊം എനിക്കന്ന പണ്ടത്തെ പോലത്തെ സുഹൃബന്ധങ്ങള അയൽവാസി ബന്ധങ്ങളൊക്കെ വളരെ കുറവാണല്ലോ ഓരോ വീട്ടിലേുംഓ ഓരോ ഒന്നോ രണ്ടോ ഫോൺ ഉണ്ടാവും ഓരോരുത്തരും ആ ഫോണിന്റെ ചുറ്റിലും ഇങ്ങനെ കളിച്ചിരിക്കും അപ്പൊ എന്റെ ഉമ്മയൊക്കെ പറയാറുണ്ട് അമ്മായിമ്മ ൊക്കെ പറയാറല്ലേ താല്പര്യം ഇല്ല അപ്പൊ അവർക്കിങ്ങനെ കഥ പറയുമ്പോ നമ്മളിങ്ങനെ പോണ പറര തന്നെ ഈ കണ്ടുപിടിച്ച മനുഷ്യരുടെ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്ന്ന് ആർക്കും സംസാരിക്കാൻ പോകാനൊന്നും താല്പര്യ ഇല്ല പണ്ടത്തെ പോലെ കഥകൾ പറയാനും കൂട്ടുകൂടാൻ പോവാനും
അതെ ഇപ്പോ എന്റെ കാര്യത്തിലായാലും ഫോൺ ഒരു ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒ അങ്ങോട്ട് മാറ്റി വെച്ച കഴിഞ്ഞാല് എന്റെ കൈ ഓട്ടോമാറ്റിക് അവിടേക്കാണ് പോകുന്നത് അതൊക്കെ ഈ ഒരു എനിക്ക് തോന്നുന്ന തല ചോറൽ അതൊക്കെ ഇങ്ങനെ ക്സ് ആയി പോയിന്ന് കാരണം ഫോൺ എടുക്കാം ഫോൺ എടുക്കാം എന്ന ഒരു തോന്നൽ വരിാണ് അപ്പ അത് ഇത്രയും ബോധുള്ള നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ മക്കളില് ഒന്നും അറിയാത്ത ഈ ചെറിയ മക്കളില് ഇതിന്റെ ഒരു അവസ്ഥ വളരെയധികം ദയനീയമാണ്
അതെ അതെ അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മതി നമ്മൾ ഫോൺ ഉപയോഗം വളരെ കുറച്ചിട്ട് വീട്ടിൽ നിന്ന്ന്ന് ഫോണിൽ ഉമ്മെങ്ങനും ഫുൾ ടൈം റീൽസ് കാണുമ്പോൾ മക്കളും കാണും അപ്പൾ ഞാനിപ്പം എനിക്ക്ന്ന് നമ്മൾ കൂടുതലും ഈ റീൽസിൽ നിന്നൊക്കെ ഒന്ന് മാറി റീൽസ് ഷോർട്്സ് ഒക്കെ ഒന്ന് മാറി നമ്മൾവേറെന്തെങ്കിലെ
ഈ റീൽസ് ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് എത്രയാണ് കൈു നഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്ില ല ല്ല ഈ റീൽസ് കാരണം കാരണം ഇപ്പോ ഓക്കെ ഒരു അഞ്ച മിനിറ്റ് റീൽ കണ്ടിട്ട് അഞ്ച മിനിറ്റ് റീൽ കണ്ടിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമുക്ക് ബോധം വരുന്നതോ ഇങ്ങനൊ ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ അത് അത്രയ്ക്ക് സമയ നഷ്ടമാണ് ശരിക്കും പറഞ്ഞ റൽസും ഷോർട്ടസ് ഓക്കെ ഇതിപ്പോ മക്കളായാലും ആ ഒരു വിരൾ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയത് സ്ക്രോൾ ചെയ്തൊണ്ടിരിക്കുകയാണ്
സ്ട്രോൾ ചെയ്ത് നിപോ അവർക്ക് തീരെ ക്ഷമ ഇല്ലാണ്ട ഒരു വീഡിയോ അവർക്ക് ലോ വീഡിയോ കാണാൻ പറ്റില്ല അവർക്ക് വീ കാരണം ചെറിയ ചെറിയ ചോട്ട്ബീട്ട കണ്ടണ്ട് ശീലയിപ്പോയ അവർക്ക് അവർക്കും നമുക്കും
അ പെട്ടെന്ന് അടുത്തത് അടുത്തത് അടുത്തത് എന്നുള്ളൊ ഇതാണ് കൂടാതെ ഓരോ ഗെയിം പബ്ജി ഫ്രീ ഫയർന്നൊക്കെ പറഞ്ഞ് മക്കള് പറയുന്നത് കേക്കാറില്ല അപ്പൊ അതൊക്കെ വളരെയധികം പ്രശ്നമാണ് കാരണം ഇവർക്ക് പഠിക്കാനോ അല്ലെങ്കി ഇപ്പോൊ ഉ സ്കൂള് വിട്ട് വന്നാലോ പഠിക്കാനോ അല്ലെങ്കിൽ അച്ഛനമ്മേനും കൂടെ ഇരുന്ന് സ്കൂളിലെ വിശേഷങ്ങൾ പറയാനോ ഒന്നും അല്ല സമയം വേഗം വരുന്നു ഫോൺ എടുക്കുന്നു വേഗം വരുന്നു ഫോണ എക്കുന്നത് അപ്പോൾ ചാർജ്ില്ലല്ലെിൽ അ ചാർജ് കുട്ടയിട്ട് കളിക്കാ പോലൊയാലും അവർ അതൊരു പ്രശ്നല്ല
ശരിയാണ് അപ്പൊ ഞാൻ പറയാ കൂടുതലും നമ്മള് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ഫോണ കൊണ്ട് ചെയ്യാം അല്ലാതെ വെറുതെ റീൽസ് കണ്ടിരുന്ന സമയം വേസ്റ്റ് ചെയ്താ ശരിക്കൊരു വേസ്റ്റ് തന്നെയാണ് ഞനക്കത് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ആ സമയത്ത് ഒരു എടുാൽ നമു പൈസയങ്കിലും ൺ ചെയ്യാം ഉപ ഉപകാര ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഫോൺ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്
അതെ ഇപ്പൊ കുട്ടികളായ പോലും എക്സാമിൻ എ പരീക്ഷക വരുമ്പോ പോലും അതിന് തലേന്ന് പഠിക്കുന്നില്ല ഇതും ഈ ഫോണിലും തോണ്ടിക്കൊണ്ടിരി ലാണ് അപ്പോ എക്സാം പരീക്ഷകളില് മാർക്കില്ല അവരെ അവരെ ഭാവി മൊത്തം ഒരു സ്ഥലത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കയാ പിന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് മാർക്ക് കിട്ടുമ്പോൾ ഞാൻ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല അപ്പ ആ സമയത്തൊക്കെ അതൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം.
അതെ അപ്പൊ നമ്മള് സമയം അവസാനിച്ചുട്ടോ
ഓക്കെ